ഹലോ
ഇല് ഞാൻ സത്യം പറഞ്ഞ മെസ്സേജ്സ് ഒന്നും കാണുന്നില്ലേ അതെന്റെ പ്രശ്നവാ ഇനി ഞാൻ ശ്രദ്ധിക്കാം അല്ല ഞാൻ എന്താച്ചാല് എന്താ ഒന്നാത് പെട്ടെന്ന് കഴിഞ്ഞോളോല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക്
പറഞ്ഞിട്ട് കാര്യല്ല സാർജ് ഇല്ല അതാണ്
എന്താണ് ഫോണില് എന്താ ചാർജ് ഇല്ലേ എന്താ പറഞ്ഞിരുന്നേ എത്ര ശതമാനാ?
ഒൻപത്
അൻമ്പതോ മ് എന്താണ് ചാർജ് നിക്കുന്ന ഫോണാണോ?
ആ ഒരു ഇതില് എത്തുമ്പോ തന്നെ വേഗാണ് തീരും.
ആഹ് എന്റതും ചെല സമ
ആ അങ്ങനെ പത്തിന്റെ കീപ്പട്ട് ആവരുത് ന്നാണല്ലോ അയിലിങ്ങനെ മ്മള് ഇങ്ങനെ അനൗൺസ് മെന്റ് വരുല്ലോ വേഗം കുത്തി വെക്കണംന്ന് പറഞ്ഞാണ്ട്. അപ്പം അതാവുമ്പോ പെട്ടന്നട് ചെലപ്പോ പെട്ടണ്ട്. അയ്ശെരി ന്റെ പത്തിന്റെ അടിക്കൊക്കെ വരും. അപ്പം അത് വേഗം കുത്തണം നല്ലൊരു
പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ നല്ലവോണം പെട്ടന്ന് ചാർജ് തീരുന്നിണ്ട്, ആദ്യക്കെ നല്ലോണ്ണം ചാർജ് നിക്ക്ന്ന്ണ്ട്. എനിക്ക് തോന്നുന്നു കോളിങ്ങും കാര്യങ്ങളും വേറെ ആപ്സും കാര്യങ്ങളൊക്കെ ഇണ്ടാകുമ്പെ
വേഗം തീരും മ് മ് ശെരിയാണ്.
ഇന്നിപ്പ രാവിലെ പെട്ടെന്ന് മ് ചാർജിന് ഇട് ട്ടതാണ്, രാ രാവിലെ ഇട്ടതാണ്, എഹ് നൂറ് ശതമാനം ആയതാണ്. ഇതില് നല്ലോണ്ണം ചാർജ് നിൽക്കണ ഫോണാട്ടോ ച ഓരോ ഫോണിനും ഓരോ ഇത്ണ്ടല്ലോ കപ്പാസിറ്റി.
ഇന്റെ ഫോൺ അങ്ങനെ തന്നെ പറഞ്ഞ മാതിരിന്നെ ഇപ്പ കൊറച്ച് ആയിട്ട് വേഗം വേഗം ചാർജ് അൻമ്പതിൻ്റെ കീപ്പട്ട് വേഗം പോണ്ട അല്ലെങ്കിൽ അൻപതിന്റെ കീപ്പിട്ട് പോകണെങ്കിൽ തന്നെ കൊറേ ടൈം എടുക്കലുണ്ടായിന് ഒരു ദിവസം യുവനായിട്ട് എടുത്താലും അൻപതിന്റെ തായേക്ക് പോകാൻ നല്ല
അതെ എനിക്ക് തോന്നണ ഇപ്പൊ കുറേ ചാർജിന്റെ ചില ആപ്സിനൊക്കെ- ചാർജിന്റെഇഷ്യൂ സുണ്ട്അങ്ങന ചർജ് ആവശണ്ട്
അതിനനുസരിച്ചായിട്ടാാണ് അതു വരെ
ഉംഅതെ ഇന്ന് എൻ്റെ മോ മോനും സ്കൂളിലേ അവരുടെ മക്ക മക്കളുടെ സ്കൂളിലും ഒരു ബ്ലൈൻഡ ആായിട്ടുള്ള ഒരാൾ പാട്ട് പാടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആൾക്ക് പൈസ കൊടുക്കണം കൊടുത്തയക്കണംന്ന് പറഞ്ഞ ഇന്നലെ രാത- വെച്ചിട്ടുണ്ട് പൈസ ആ രണ്ടു പേരും കൊണ്ടു പോവാൻ മറന്ന് ഞാൻ രാവിലെ ഉമ്മ കോൾ ചെയ്തു അപ്പൊ പുറത്ത് ഞാൻ അവിലും പാല ഇട്ടിട്ട് അവർക്ക്- കോരി കൊടുക്കണ സമയത്ത് അവരും ബാഗ ഇട്ടിട്ട് പുറത്ത് കാത്തിരുന്നു ഇത് ഞാനും അവിടെ ഇരുന്നു ഇപ്പ എന്താ ചെയ്യ ആകെ ഒരു വിഷമായി
ഉം
നീ മോൾക്ക് സഞ്ജയ് കയില് കൂട്ടിയിട്ടുണ്ടോ
ഇല്ലടി അത് കൂട്ടണം ഞാനൊന്നും വിചാരിക്കത് പിന്നെ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല
അതെ എന്റെ മക്ക എന്റെ മക്കളും ഇല്ലാട്ടോ പക്ഷെ ഓരോരുത്തടെ മക്കളിങ്ങനെ എല്ലാരും ഉണ്ട് കൂടിയിട്ടുണ്ട്
ആഹ
അപ്പൊ ഞാാനിങ്ങനെ ഇപ്പ ഇന്ന് ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയണ അവിടെ അപ്പൊ വെള്ളിയാഴ് മോള് വന്ന് പറഞ്ഞു ഞങ്ങൾക്കും അവിടെ അപ അവക്ക് പിന്നെ സംസാരിക്കാൻന്ന അറിയില്ല അവള് പറ പത്ത് മതി എന്താ പറയാ ഒക്കെ പറ്റും പത്ത ഒന്നും ഒക്കെ പറ്റും പിന്നെ ഉ എനിക്ക് തന്നാ മതി എന്നാ എനിക്ക് കൊറെ പൈസയാവുംന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അന്ന്ന്റെ അടുത്ത് സത്യം പറഞ്ഞാ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഇപ്പൊക്കെ എനി ഇങ്ങെ നില ഇന്ന്പോവണെങ്കിൽ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും
ആഹ
അപ്പൊ ഞാൻ അവ അവളോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അടുത്ത വെള്ളിയാഴ്ച തരട്ടോന്ന് നമുക്ക് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാകുമ്പ കുഴപ്പമില്ല പക്ഷെ-
എന്റെ ഏണിങ്സ് അല്ല ഏണിങ്സിനെ കുറിച്ചിട്ട് എന്ത പറഞ്ഞത് ഇക്കാന്റെ റെസ്പോൺസ് എങ്ങനെയാ
ഇകന്റെ റെസ്പോൺസ് അങ്ങനെയന്ന് ചോദിച്ചാൽ ആളെ എവിടക്കെങ്കിലും പോകുമ്പം ഈ എടുക്കൂലേ ചോദിക്കും ഇപ്പ എല്ലതും
ആ ശരി എല്ലാ എന്റെ കാര്യം ആ
വകയല്ലേ ചോദിക്കും
ഉം ഇജിപ്പ പറക്കിന് പോലെ ഒടുങ്ങിയല്ല പ്രശ്നണ ഇപ്പ അത്
അതെ അതെ ആ അപ്പം ആൾക്കറിയാം എൻന്റെ അടുത്ത് ഞാൻ സത്യം പറഞ്ഞാ എന്താ വെച്ചാല്- ഗൂഗിൾ പേയിൽ വരുന്ന ക്യാഷ്ക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കും എൻ്റ അടുത്ത് കുറച്ച് ഓൾറെഡി ആദ്യം കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു അപ്പം ഞാൻതും കൂട്ടിയിട്ട് നമ്മളത് എടുത്ത് വെ- കാരണം എനിക്കിപ്പോ അത്യാവശ്യം നല്ല ചെിലവുള്ള സമയമാണ് ഇനിയിപ്പോ വരാൻ പോകണ നല്ല ചെലവുകളാണ്
അത് ചെറിയ വർക്കാണല്ലോ നമ്മ ചെയ്യുന്നത് പറഞ്ഞ കാര്യല്ലാതെ
ഉം അതെ അതെ അല്ല നമ്മളെ സംബന്ധിച്ച്മുക്കൊരു വർക്ക് കിട്ടുകയന്ന് പറയുന്നത് വലിയ കാര്യം അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം നമ്മുടെ വീട്- പണികളുടെ ഇടയിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനുള്ളൊരു സൗകര്യം നമുക്കൊരു- അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോ ആണത്
അതാണത്
ഉം അപ്പം ഞാനിങ്ങനെ ആള് ഞാനങ്ങനെ ഇപ്പം ഈ ജിപേൽ പൈസ ഉണ്ടായ ഭയങ്കര ബുദ്ധിമുട്ട് ടാണ് പൊതുവെ അത് പെട്ടെന്ന് കഴിഞ്ഞു പോവും
അതാണ് വേഗം തീരും കാരണം നമ്മള് ഇപ്പൊ ഞാൻ പറയാം നമ്മളെ പുറത്തിറങ്ങാത്ത പ്രശ്നം കൊണ്ടാണ് ഇപ്പ ഇത് അതിൽ തന്നെ നിക്കണത് ഉം അല്ലെങ്കി അത് തീരന വഴി കാണില്ല
ഉം ഞാൻ ഇന്നലെ ഇതേപോലെ ഒന്നും ഇങ്ങനെ ഫ്രണ്ടായിട്ട് ഇങ്ങനെ സംസാരിച്ചുൊണ്ടിരുന്നപ്പോ ഒരാള് വന്നു അല്ല ആള് വന്നതിനും ഇതിനൊന്നും അല്ല കുറ്റം പറയല്ല നമുക്ക് ഓരോരുത്തരുടെ ഉപജീവനമാർഗം ല്ല അപ്പോ എന്താ പറയാ നെയ്യപ്പും എന്താ ഉ പരിപ്പുവയോ അങ്ങനെ എന്തോആണ് അപ്പോൾ ഒരു പാക്കറ്ൽ ആം അമ്പത്തുരുപ ഒരു പാക്കറ്റ് ന് അപ്പ ആ ഒരു ഒരു സ.. താാണ് ഒരു മോലിയാരാണ് അവരുടെ ആ അദ്ധ്യാപന ജീവിതം കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള സമയത്ത് വൈഫ് ഉണ്ടാക്കി കൊടുക്കണാണ്
അയ് ശരി ഉ
അപ്പോൾ ഞാൻ അപ്പം നമ്മൾ അടുത്തൊന്നും ഇില്ല അപ്പ ഞൻ ജി പേൽ അങ്ങനെ അൻപത് രൂപ ഒന്ന വാങ്ങയിട്ടുള്ളൂ അത് കൊടുത്തു അത് കൊടുത്ത അവർക്ക് അങ്ങനെ കൊടുത്തത നമുക്ക് സന്തോഷമുള്ള കാര്യം അവർക്കൊ ഒരു ഇതാവട്ടെ പക്ഷെ അങ്ങനെ അങ്ങനെ നമ്മളങ്ങെ ചെറിയ ചെറിയ പേയ്മെൻറ് ആ നടത്തുന്നതെങ്കിൽ കൂടിയിട്ട് അതിങ്ങനെ
വേഗം തീ ആഹ കൊറയും ശരിയാണത് മ്മെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതും മൈന്ന് വിട്ട കൊടുക്കുന്നത ആയിട്ട് വേണ്ടും വേണ്ടും മാ ണ്ട് അത് പെട്ടന ഈ ഒറണാതിരി തന്നെ വേഗം
അതെ ജീപേയിലകുമ്പോ നമ്മള് കയിൽന്നാവകുമ്പോ നമ്മള് വലിയ നോട്ടൊക്കെ ആണെ നമ്മളത് ചില്ലറ ആക്കൂല
ശരിയാണ്
നമ്മളത് നമ്മള് ചില്ലറകൾ ഉണ്ടെങ്കിൽ അതെ കൊടുക്കും ള അല്ലെങ്കിൽ ആ കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്യും സ്കിപ്പ് ചെയ്യൻ പറ്റ റ്റണ കാര്യങ്ങളാണെങ്കിലേ
അതാണ് അതാണ് അതാണ്ത
പക്ഷെ ഇങ്ങനെ ആവുമ്പോ എന്താ വെച്ചാല് നമ്മള് ഇങ്ങനെ രണ്ട് രൂപ ആായിട്ടും മൂന്ന് രൂപായിട്ടും ഒക്കെ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൈസ കൂട കൂടി നമുക്ക എമൗണ്ട ആാണ് വരും
അതാണ്
അപ്പം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പോൾ ഞാാന് അങ്ങനെ ക്യാഷ് ആക്കി എടുത്തു വെക്കല അതൊണ്ട് ഇ ഇന്നലെ ആരോ ഇപ്പ ഇപ്പ ഈട ഭയ ഭയങ്കരമായിട്ട് പിരിവുകൾ ഓരോ സ്ഥാപനത്തിന്റെ പിരിവുകാട്ടോ
പിരിവുകൾ വരുന്നു
ഉം എന്നും ഇപ്പൊ ഇനിഞ്ഞന്ന് വു വന്നിണ്ടായിരുന്നു ഇന്നലെയും ഇിനിയാന്ന അതിന്റെ തലേ വന്ന് രണ്ട ഇക്ക ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ വന്നപ്പോ ആള് വന്നപ്പോ ഇക്കല്ല അത് ഈ നെയ്യപ്പത്തിറ അ പാള് പറയണ്ട ഞാന് വാതില് വന്നപ്പോ പറയാം പിരിവന്തൊന്നും അല്ല ഇതിന്റെ വൈഫ് ഉണ്ടാക്കുന്നതാണ് രാത്രി മൂന്ന മണിക്ക് എണീറ്റ് ഉണ്ട താണ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ആള്.
ഉ ഉ ഉ ഉ ഉ അങ്ങനെ പറയുമ്പോ പിന്നെ നമ്മുക്ക് ഇടങ്ങാറാണല്ലോ
ആഹ എടങ്ങാറാണ് നമ്മുക്കറിയാം ആ അവരുടെ പോലെ തന്നെയാണ് നമ്മളും ജീവിക്കണ ആ് അപ്പൊ വന്നു ആ അവര് വന്ന ആ് അവര് വന്നു ഞങ്ങള്ൾ ച ആ കുട്ടികള ഒക്കെ ചെലവല്ലേ അപ്പൊ തിന്നണോന്ന ചിലവല്ലാ തിന്നൊക്കെ നമ്മെന്തെങ്കിലും തിലണെന്നൊക്കെ പറഞ്ഞു അത് നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ തെയാണ് പറഞ്ഞത് ഞന് കാരണം നമ്മള് ന്ന് പറഞഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഫുഡൻ്റെ കാര്യത്തില നമ്മ എന്തെങ്കും കഴുമ്പോൾ പുറത്തൊക്ക പോയി കഴിക്കും എങ്കിൽ കൂടിട്ടും നമ്മള് ഫുഡ് ഇപ്പ എന്തെങ്കിലും സ ഇല്ല ഇല്ല
ട്ടിൽ ഇണ്ടാക്ക അത് കയിയണതും അത് എഹ് ഇനി ഇപ്പം ചെല ദിവസം നമുക്ക് ചമ്മന്തിയും ചോറ് ആയിരു ചെല ദിവസം നമുക്ക് എന്തേലും ഉപ്പേരിം ചോറായാരും അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് അങ്ങനെ പോകും അല്ലേ ആഹ്
ആഹ് ഫുഡിന്റെ കാര്യത്തിൽ നമു ക്ക് അങ്ങനെ ഒരു കമ്മി ഒരു ഇതില്ല, നമ്മൾ അത അവിടെ കൊറക്കലാണ് ഇപ്പ ഞങ്ങൾ സാധനങ്ങൾ പറയുമ്പോ നമുക്ക് ഇന്നത്തെ വരുമാനത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മള് പറയുള്ളൂ, ഇപ്പ ചെല ദിവസം ഓയില് പറയുമ്പെ
ഉം
ഓയിലൊക്കെ പറയുമ്പോ ഇക്ക പറയും ആ ഇന്ന് ഇപ്പ ഇത് ഇത്രയും സാധനം ഇണ്ടല്ലോല്ലേ ഇനിയിപ്പോ ഓയിലും കൂടെ വേണ്ട. അപ്പ നാളകക്ക് അത്ണ്ടോ? ആഹ് ഉണ്ട് അപ്പം നാളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നാളെ വാങ്ങാം അങ്ങനെ
അതാണ് അതാണ് ഞമ്മള് കഴിയണതും നല്ലോണം സേവ് ചെയ്യണണ്ട്
ആഹ് അതെ അതെ നല്ലോണം ചുരുക്കുന്നുണ്ട് ആഹ്
ഇപ്പം അത്രത്തോളം ഓരെ ഇതാക്കണ്ടാന്ന് കരു നമ്മൾ എത്രയോ കൊറച്ചിട്ടാണ് പറയണെ പിന്നെപ്പം ഇഞ്ഞെന്താ പ്പന്ന് ഇന്നലെ ഇപ്പം നമ്മക്കിതാണ് ഇന്നലെപ്പം നമ്മള് മീന് കഴിച്ച് ഇനിപ്പം തുടരാഴ്ച നമുക്ക് മീൻ കഴിക്കണന്നില്ല അപ്പം ഞാൻ പറയും ഇന്നിപ്പം എന്തേലും മുട്ടന്തേലും പൊരിക്ക അല്ലെങ്കിപ്പം എന്തേ ചമ്മന്തി എന്തെങ്കിലും എടുക്ക അങ്ങനൊക്കെ
നമ്മളെന്താണോ ആഹ് നമ്മളിപ്പം ചെലപ്പം ഒന്നും വീട്ടിലുണ്ടാവില്ല അപ്പം മു മുട്ട ഉണ്ടെങ്കി മു ട്ട എടുത്ത് പൊരിക്കും ആ ആള് കൊ ചിക്കന് നമ്മള് എൻ ന്തെങ്കിലും ഉണ്ടങ്കിൽ അത് ഇള്ളത് വെച്ച് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ നമുക്കതിന് അ-അ അറി കഴിയുന്നുണ്ട് ട്ടോ സത്യം പറഞ്ഞാല്
പ്പേരിയും ചോറും അതേപോലെ കറിയും എന്തെങ്കിലും വേറെന്തെങ്കിലും ഐറ്റംസോ ഓ അങ്ങനൊക്കെ സ്ഥിരായിട്ട് സ്ഥിരായിട്ട് ഏഹ് ചെയ്യണോല്ണ്ട് ഏഹ് ഇപ്പം ഞമ്മളെ കണക്കില് അതില്ല ന്റെ കണക്കില് ഇപ്പതില്ല കാരണം നമ്മളെന്താപ്പണ്ടാവ അയ്നനുസരിച്ച് നമ്മള് കഴിക്ക അത്രേ ഉള്ളൂ കാരണം ചെലെ ചെലെ ദിവസങ്ങളിലൊക്കെ ചെലെ ആഴ്ചകളിലെന്നെ നമ്മള് ചമ്മന്തി ഫുൾ ആയിട്ട് കഴിച്ച ദിവസണ്ടാവും അല്ലെങ്കി ഒരാഴ്ച തന്നെ നമ്മള് ഫുള്ളായിട്ട് മുട്ട മാത്രം അങ്ങനെ കൂട്ടി കഴിക്കണ ദിവസണ്ടാവും ചെല ദിവസം നമ്മള് ഉപ്പേരികള് മാ ത്രം അങ്ങനെ കുട്ടി കഴിക്കണ ദിവസണ്ടാവും
ആഹ് അത് അത് നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കും ഉം നമ്മക്ക് അങ്ങനെ നമ്മള് ഇതായിട്ട് അങ്ങനെ കഴിച്ചോളണം ന്നൊന്നില്ല ഇപ്പം ഞാൻ പറയായിരുന്നു ഇപ്പ നമ്മള് ഏഹ് കൊറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം ഞാനങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ട്സ് അങ്ങനെ വാങ്ങി കഴിക്കാറില്ല നമ്മൾ ഡേറ്റ്സ് വാങ്ങും അല്ലെങ്കിൽ നട്സ് കാര്യങ്ങൾ അങ്ങനെ ച്ച് കൊറച്ച് വാങ്ങും പിന്നെ അതിൽ കൊറേണ്ടല്ലോ ഇപ്പം കി വി ഒക്കെണ്ടല്ലോ ഡ്രൈ ആയിട്ട് അത്തി ആഹ് ഞാൻ അതൊന്നും അങ്ങനെ കഴിക്കൽ
നല്ലതാണ് അതൊക്കെ പക്ഷെങ്കിൽ അമ്മെക്ക് അയിന് ഇള്ളൊര് ഇത് ഇല്ല അമ്മെളെ കയ്യിൽ ബഡ്ജെറ്റ് ഇല്ല അതോണ്ട് പിന്നെ അമ്മെൾ അയ്
നമ്മെള ആ സമയെത്ത് വേറെ എന്തെങ്കിലും നമുക്ക് വേറെ അത്യാവശ്യയിള്ള വേറെ കാര്യം
പറിയിമ്പം അതിന് ഇപ്പം തോനെ റൈറ്റ് ഇണ്ടായിട്ടൊന്നും അല്ല
അല്ല അല്ല പക്ഷെ നമ്മെൾ അത് അങ്ങനെ പ പക്ഷെ വെ റൈറ്റ് ഇണ്ടാണും പക്ഷെ അമ്മെൾ അതിനായിട്ട് ഒര് സ്പെന്റ് ചെയ്യാന്ന് പറിണെത് അമ്മെക്ക് ഭയങ്കര ബുദ്ധിമു
അതാ അല്ല റൈറ്റ് ഇണ്ട് അപ്പം ഇഞ്ഞ് ഇപ്പം ഒര് നൂറ് ഒര് നൂറ് രൂപക്കൊ ക്കെ എനിക്ക് തോന്ന്ണു ഒരു ചെറിയൊര് പേക്കിൽ ഒക്കെ നമ്മെക്ക്‌ ആ സാധനം കിട്ട് ട്ടു ആയും ക്ഷെ നമ്മെൾ അയ് ഏകേശം ഇത്ര ഈ ചെറിമ്പ അയിൽ ചെലെപ്പം പത്തെണ്ണോ അങ്ങനെ എന്താ
നൂറ് രൂപക്ക്‌ ഒക്കെ ഇത് വാങ്ങും ഓൻ ല്ലെ ഇൻക്ക്യ അങ്ങനെ തോന്ന
ഇണ്ടാവാ ചെലെപ്പം അയിൽ പത്തെണ്ണം ഒക്കെ ഇണ്ടാവാ ആ പർൺട്ട് കാര്യം ഇല്ല. പക്ഷെ നമ്മെൾ വിചാര്ച്ചും ഓ ഈ പത്തെണ്ണത്തിന്റെ കാരണം നമ്മെൾ വേറെ എന്തെങ്കിലും വാങ്ങി കഴി
ആഹ് അതെ അതെ പക്ഷേ അല്ല അതിലും ന്ന് എന്തെങ്കിലൊക്കെ ഇണ്ടാവും അപ്പ ഞാൻ ഇക്കാടെ അട്ത്ത് പർഞ്ഞു നമുക്ക് ഒര് അഞ്ഞൂ റ് രൂപെക്ക് കൊർച്ച് ഡ്രൈ ഫ്രൂട്സ് വാങ്ങി ക്ക്യാ അത് ഇണ്ടാവോന്ന് ചോയിച്ചു അപ്പ പർഞ്ഞു ആ എമ്പാടും ഇണ്ടാവുംന്ന് പർണു അപ്പ ഞാൻ വിചാര്ച്ചു നമ്മ്ടെ അങ്ങനെ അല്ല നമ്മെക്ക് നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തോണ്ട് ഏർണിങ് അല്ല നമ്മെൾ ഇങ്ങെനെ ഏണിങ്സ് ഇണ്ടാക്കിയോണ്ടും അല്ലെങ്കി നമ്മെളെ എട്ത്ത് ഇങ്ങെനെ
അതിങ്ങനെ കൊറേ ഞാൻ പറയാ പ്പ ഏണിങ്സ് ആയാലും നമ്മള ആഗ്രഹങ്ങൾ അവിടെ വച്ച്ട്ട് നമ്മളത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അത
ആ കാര്യയുല്ല അങ്ങനെ എടുത്ത് വെക്കണ പൈസക്ക്‌ എന്തെങ്കിലും ഒരു
ആ അത് വേറെ ആ അതാണ് അങ്ങനത്തേണ് ഇപ്പൊ ശരിയാണ് നമ്മള് എടുത്ത് വെക്കണം നമ്മള് ഫുള്ള് ചെലവാക്കണം എന്നല്ലാട്ടോ പറയണത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നമ്മുടെ പെട്ടെന്ന് ആവശ്യം വന്നാൽ നമുക്ക്‌ എന്തങ്കിലും ഇത് ഉണ്ടാവുല്ലോന്ന് കരുതിട്ട് നമ്മള് എടുത്ത് വെക്കണം പക്ഷെ ചെലെ പൈസകളൊക്കെ നമ്മള് നമ്മളെ താല്പ താല്പര്യങ്ങൾ നമ്മളവിടെ മാറ്റി വെച്ചിട്ട് അതങ്ങനെ എടുത്ത് വെക്കണേനൊരു താല്പര്യല്ല എനിക്ക് ആ ഒരു കാര്യം കൊണ്ട് കാരണം നമക്ക് ഇനി അതവാ എന്തിനെങ്കിലും എന്ത് പൂതി ആവാണെങ്കി കഴിക്കാൻ താല്പര്യം അല്ലെങ്കി എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ താല്പര്യ ആവാ ആ അതാണ്
എന്നാ ശെരിട്ടോ നീ ചാർജ്ന് ഇട്ടോ
ഓക്കെ
ഓക്കേ